ആ കേൾക്കുന്നുണ്ട് നന്ന് ക്ലിയറ് ശരിയായിട്ട് വല്യ ക്ലിയറില്ല നമുക്കട്ടെ
ഇപ്പൊ കേൾക്കുന്നുണ്ടോ
ഇപ്പ റെഡിയായി ഇപ്പ റെഡിയായി മറ്റേ കേട്ടണമെങ്കിലും കൂടെ വല്ലിയന് ക്ലിയർ ഇല്ല ഇപ്പൊ റെഡി
ആ എന്തും ഒക്കെ
ഒന്നും ഇല്ല ഞാന് ഒന്നും ചേന അവിടെ നക്ക അടുത്ത്ണീ മോ പോ ഇപ്പൊ ഒഴിവാണ് കോർച്ചരം നോമ്പുണ്ടോ
ആഹ നോമ്പുണ്ട് ഇങ്ങക്ക് ഇണ്ടാ
ആ ഇണ്ട് ഇപ്പൊ ഇ കുറച്ചന്റെ എങ്ങനെട ഇറങ്ങണം
ആങ്ങക്കെ എത്ര കൂട്ടികളാ
എനിക്ക് രണ്ടാളുണ്ട് മോൻ ഇണ്ട് ഇന്റെ അടുത്ത് മോന ഓൺലൈനോട് ഉറങ്ങാനൊക്കെ നമ്മൾ ഉറങ്ങി ഇങ്ങനെ വരുമ്പോനെ എന്തെങ്കിലും ചോദിക്കോ അപ്പൊ കണ്ടോ അങ്ങനയിട്ട് അവർക്കൊന്നും കയിഞ്ഞിട്ടില്ല
ഉം മൂത്ത എത്ര യായി
മോള് യു പില്ല യു പി സ്കൂളിലണ് സ്കൂളിൽ പോയത്
ആഹ് അ എല്ലാർക്കും ഒരു സ്കൂൾ ഇണ്ടല്ലോ അല്ലെ ആ ഇന്ന് ലീവന്നൊക്കെ പറഞ്ഞോ എന്ന പൂ നാളെ ഒരു രിവസമാ
ആ നാളെ ഒരു ദിവസ മാത്രള്ള ഒന്ന് ദിവസം രണ്ടു ദിവസുണ്ട് ലീവുണ്ട് ഉം പിന്നെ മഴുണ്ടോ നാട്ടൽ
ഇല്ല നല്ല വെയിൽണ്ടല്ലോ
ഏ ഇവിടെ ഇടക്കിടക്ക് ഇങ്ങനെ ചെറുതായിട്ട് മഴ വരും ചെറുതായിട്ട് ഭയങ്കര മഴൊന്നും പെയ്യൂല എന്നാലും മൂടി കെട്ടി ഇങ്ങനെ ചെറുതായിട്ട് വ്യും
നിങ്ങക്ക് അഡ്രസ് ഒും മാറിട അ എന്താവല അങ്ങനൊവ്പ അല്ലെ
ഇല്ല അങ്ങനെയൊന്നുംില്ല ഞാന് പിന്നെ ഞാൻ പിന്നെ പുറത്ത് ിക്കലേ പോർത്തിക്കിയാൽ എങ്ങനെയായാലും അത്ും മഴ നഞമ്മള് പോകുമ്പോത്തന് മഴ അപ്പൊ ഇതിനിപ്പൊ പുറത്തും പി ഷീറ്റ ഇട്ട തന്നെ ചോട്ടില് സ്ല ഇണ്ട് അതുകൊണ്ട് തന്നെ ഉം കൂടുതല അവിടെന്നെ ചിക്കൽ ഇപ്പ മഴക്കാലയാ പിന്നെ
ആ ആ
പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ പുറത്ത ചിക്കൂട്ടോ അങ്ങനെ പിന്നെ അങ്ങനെ നല്ലതൊക്കെ ഇണ്ടാവലോ സംഭവങ്ങൾ ഇണ്ടാവലോ ഇതൊക്കെ
ഉം
പിന്നെ അവിടെ എന്താ നോ നോമ്പന് തുറക്കാന എന്താ ഇണ്ടാക്ക പക്ഷെ ണ്ടോ
ആ സ്പെഷ്യലന്നൊന്നുമല്ല ഞാന് എന്തെങ്കും ആകാണ സാധനം വാങ്ങാൻ പോയിട്ടേള്ളു
എ എ എല്ലാരും നോറ്റിന്നോ വീട്ടില്
ആ വീട്ടിലെ മോളും ഞാനും ഹസ്ബൻഡ നോട്ടിക്ക പിന്നെ ചെറിയൊരു മോൾ ണ്ട് എൽ കെ ജി പഠിക്കുന്നു
ആ ശരി
പിന്നെ വേറെന്തെല്ല ആടങ്ങൾ പോലലായിക്കുള്ള
അങ്ങനെ ഇവിടെ ഞങ്ങന്നെ ഉള്ളു നിങ്ങള് പറഞ്ഞ പോലെന്നെ അസ്ബന്റും ഞാനും എണ്ടോ മോ സ്കൂളിൽ പോയി മോനെ ചെറുത് പിന്നെ ഓനെ അംഗനവാ ടി പോവലുണ്ട് ഇന്ന് പോയിട്ടില്ല
ആ ആ
ത
ആഹ്
പിന്നെ എന്ത വേറെ എന്തെങ്കിലും ചെയ്യലണ്ടോ
ഞാന് മെന്ന്തീന്റെ നോക് ചെയ്യ ന്ന ഈ കോഴ്സ് ഇ ഒരു മാസമായിട്ട് വേതിന്റെ കോഴ്സ് തന്നണ്ട് വർക്കൊന്നും തന്നീല്ല വന്നാ പോണ എന്നുണ്ട്
എ ഏ ശരി ഉം വീട്ടിലെന്താ കൃഷികള് അങ്ങനൊക്കെ ചെയ്യോ
ക ആ വീട്ടില് ഇപ്പ മഴനല്ല എല്ലാം എന്താ ചെയ്തിരരുന്നു പിന്നെ കക്കിരി വൈതിരി ആ പിന്നെ കോവക്ക പയറ് ആ
ഭക്ഷത്തിനൊക്കെ ഇണ്ടാവൂലേ പുറത്ക്ക് കൊടുക്കാന്ണ്ടാവോ
പു പുറത്തേക്ക ഇങ്ങനെ നമ്മൾ കൊടുക്കല് നമ്മലെ ആവശ്യത്തിനന്ണ്ടാവ കെമിക്കലോന്നും ഇല്ലാത്തെ.
അങ്ങനെയൊക്കെ സ്ഥലം ഉണ്ടേയ്ക്കൂലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ.
പിന്നെ ചക്കണ്ട് മാങ്ങ ഇണ്ട്
ആഹ് ചക്ക മാങ്ങ ഒക്കെ ഇവിടെണ്ട്. ചക്ക പിന്നെ ഇവടെല്ല ഞങ്ങളെ വീട്ടിലില്ല തറവാട്ടിലുണ്ട്. ഇഷ്ടം പോലെ നമുക്ക് കിട്ടലണ്ട് ഉം ഉം ഇപ്പൊ ചക്കന്റെ മാങ്ങേന്റോക്കെ സീസൺ
ആഹ് മാങ്ങന്റെ സീസൺ മാങ്ങ കഴിഞ്ഞ് ചക്ക ഉണ്ട് പക്ഷെ ചക്ക കഴിക്കാൻ പറ്റ് റ്റൂലെ മഴ പെയ്തോണ്ട് വെള്ളം കുടിച്ചിണ്ടാവും.
ഉം ഉം ഉം അതെ പിന്നെ ഇവിടെ ഞങ്ങളിപ്പ ചെല സ്ഥലത്തൊക്കെ ഇപ്പം മാങ്ങണ്ട്.
ആ മാങ്ങ ഇണ്ട് മാങ്ങ ആ ഇണ്ട് ചെലതിലെ കഴിഞ്ഞു ചെലത്തിലൊക്കെ ഇപ്പം നറയെ ഇണ്ട് പറഞ്ഞു
ഇവിടെ ഏപ്രിൽ മെയ് ആ മാസത്തിലാണ് ഒക്കെ ഇണ്ടാവുക മ്
ഇവിടെ മാങ്ങ കഴിഞ്ഞി കഴിഞ്ഞപ്പളാ മാങ്ങ കഴിക്കാൻ പൂതി
ആഹ് ഇപ്പ പക്ഷെ അങ്ങാടിലൊക്കെ നല്ലോണം വാങ്ങാൻ കിട്ടുണ്ടല്ലോ നല്ല നല്ല ഉം എല്ലാം വാങ്ങാൻ കിട്ടണ്ട്
അല്ല ഇത് മരത്തുംമേലെ ഇണ്ടാവുമ്പോ നമുക്ക് കഴിക്കാനും പൂതി വരും
ആ നമ്മൾ ആഹ ആഹ് ആഹ് അതെ അങ്ങനെ വീണു അത് തന്നെ പിന്നെ പണ്ടൊക്കെ ഇങ്ങനെ തിന്നോനി ഇനി ചെറുപ്പത്തിലൊക്കെ നിർത്തുവാ അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ തിന്നെനെ ഇപ്പൊ പിന്നെ- ഇപ്പൊ നമ്മടെ വീട്ടിലൊന്നും നമ്മുക്ക് വല്ലാതെ വേണ്ട ഉം
കിട്ടാണ്ട് ആവുമ്പോ തിന്നാൻ പൂതിയായിരിക്കും
ഉം അതെ പിന്നെ എന്താ വൈകുന്നേരം കിട്ടാൻ ആഹ് ഞാന് കൊഴപ്പില്ല നമ്മടെ വീട്ടില് എങ്ങനെ ബിരിയാണി മന്തി അങ്ങനെ ഒക്കെഉണ്ടാക്കും അങ്ങനെയൊക്കെ ഒണ്ടാക്കും ഞമ്മടെ മക്കക്കും വല്യ പരിപാടിക്ക് അങ്ങനെയൊന്നും ഇണ്ടാക്കൂല എന്നാലും നമ്മടെ - കൊറച്ചാൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട്
ആഹ് ആഹ യാത്രയൊക്കെ പോനുണ്ടോ
യാത്ര ആ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടാകുമ്പോ ചെറുതായിട്ടൊക്കെ പോകും ഭയങ്കര വല്യ യാത്രക്കെ- അങ്ങനെ ഒന്നും ഇല്ല എന്നെങ്കിലും മക്കളെ പൂതിക്ക് അവരെകൊണ്ട് ഇങ്ങനെ പോവും
ആ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ
ഓ യാത്രൊക്കെ ഇഷ്ടാണ് എ എക്ക് ഭയങ്കര ഇഷ്ടാണ് ഹസ്ബൻഡ് പറയും ഓര് അവിടെ ഡ്രൈവർ ജോലിയാണ് അപ്പൊ ഞാൻ അവിടെ യാത്ര ചെയ്ത് ചെയ്ത് മടുത്തു ത്താണ് ഇങ്ങെട്ട് വെര്നെത് പറിം ഇന്നാലും പോവും ഞങ്ങളെ പൂതിക്ക് എടക്കൊക്കെ ഒന്ന് പോവും വെള്പ്പിൽ അങ്ങനൊക്കെ പോവും
അയ് ശെരി
പിന്നെ ഉം ഇങ്ങെൾ എങ്ങനെ ടൂറൊക്കെ പോവൽ ഇണ്ടോ?
ടൂറ് ഒന്നും ആയിട്ട് ഇല്ല അങ്ങനെ പോക്ക് ഇണ്ട് ഞങ്ങളിപ്പോ വെക്കേഷെൻ ഒക്കെ ആവുമ്പോ ഒഴിവിന് അൻസെര്ച്ച് അങ്ങെനെ കുട്ടിയെളം കൊണ്ട് പോവും ഉം യാത്ര ഇപ്പർണ മാതിരി യാത്ര ചെയ്യാന് ഇഷ്ടാണ് ഏഹ്
ഇപ്പൊക്കെന്ന് പർണാൽ എല്ലാരും എട്ക്ക് എട്ക്ക്ന്ന് പറിമ്പോലെ പോവാ ആണല്ലോ ആഴ്ച്ചെലായിട്ടും രണ്ട് ആഴ്ച്ചായിട്ടും ആ പോവുന്നോരാണ് അതെ എല്ലാര്ക്കും ഇപ്പ അതെ
പ്പായിട്ടും പിന്നെ ഉമ്മാന്റെ നാട് കൊർച്ച് അങ്ങാണ്
ആഹ് ആഹ് ഓളെ വീട്ടി ഓ ഓ ഓ ആഹ് അങ്ങോട്ടൊക്കെ പോവാ മതിലെ എട്ക്കൊക്കെ അപ്പ അതൊര് വെല്ല്യ ഒര് യാത്രയെന്നെ ആയിരിക്കും
ഉം അത് വെല്ല്യ ഒര് യാത്രയാ അപ്പൊ പിന്നെ പോന്ന ഏ ട്രെയിനിലും പോവും കാറിലും പോവും
ഉം ഉം ഉം
പിന്നെ കൊറെേ ആൾക്കാാര്ണ്ടെങ്കില് കുറച്ച കൂടെ് ട്രൈ പോും കുശ ഒത്തിരി കാരണമാവും
ഉം പോയിട്ട് എങ്ങനെടെ പിന്നെ കൊറെേ ദിവസൊക്കെ നക്കുവോ
ആഹ പോയിട്ട് കൊറേല്ല ഒരു മൂന്ന നാലഞ്ച അഞ്ചു ദിവസൊക്കെ അഞ്ചാറ് ദിവസൊക്കെ നക്കൾ പോയി എ മുതലാണ്ട
ആഹ
എപ്പോ ആ സമിക്കും പിന്നെ ആടെ അടുത്ത് തന്നെ നല്ല പാറക്കെട്ടൊക്കെ ഉള്ള പുഴയുണ്ട് അപ്പ അവിടെ പോയിട്ട് കുളിക്കുക
ഉം ഉം ഉം ഉം ഉം ഉ ഉ സ്ൾപത്തില്ല നല്ലോണ്ണം നിക്കാനൊക്കെ പോകൂലേ
എന്റെ ഹസ്ബൻറിിന്റെ ഉമ്മ എന്റെ
ആഹ ഓല ശരിയത് ശരി ആഹ ഓരമ്മ ആരിക്കുംല്ലേ ആ അന്റെ അത്ര ദൂരവാാന് ഇങ്ങനെ ദൂരായി
അത് പന്താ അത് ഒപ്പ പണ്ട് മൈസൂരനു
ആഹ ആ് ആഹ് ആ ഉ അപ്പൊ അവിടുന്ന് കല്യാണം കഴിച്ചായിരിക്കൂല്ലെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നണ്ടോ ഉ ഉ ഉ
ആ
അതുകൊണ്ട് ഇങ്ങക്കിടക്കിടക്കൊക്കെ ഒ പോവാാലോ അ ബര രസ ആഹ
പോവാ പോക്കണ്ട് കശ സമയോ വെക്കേഷൻ അല്ലാത്ത സമയത്തൊന്നും അങ്ങനെ പോകാനാവൂില്ല
ആ അതെ ഹസ്ബൻറ് ഒക്കെ ഒരു വണല്ലോ പോകുമ്പോ ആഹ
വെക്കേഷന്റെ സമയത്തൊക്കെ പോക്കുണ്ട്
ഉം പരിപാടിൊക്കെ ഉണ്ടാകുമ്പോക്കെ വരും കല്യാണം അങ്ങനെ
ഓ ഉണ്ടാവും അങ്ങോട്ട് പോകുന്നുണ്ട് ഒരുങ്ങോട്ടേക്ക് ഇവിടെ ഫംഗ്ഷൻ അവിടെ പരിപാടൊക്കെക്കുമ്പോ അവിടെയൊക്കെ വരുന്നുണ്ട്
ആഹ അവര് മലയാളം വണോ സംസാരിക്ക
മലയാളം ആ മലയാള സംസാരിക്ക പക്ഷെ മല ഒരാട് നാട്ടിലെ കണന ഞാൻ സംസാരിക്കാം ഇവിടെ വരുമ്പോ മലയാളം ഭഷ അത് ഞമ്മക്ക് മനസ്സിലാവും ഇപ്പൊ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങക്ക് മനസ്സിലാവൂ അങ്ങനെ നമ്മളിങ്ങനെ കേട്ട് കേട്ട് തങ്ങിയതോടെ നമ്മക്ക് മനസ്സിലാവാും
ആഹ് ഇങ്ങൾക്ക് നിങ്ങള് കന്നട സംസാരിക്കുവോ
ഇല്ല ഇല്ല കന്നഡം സംസാരിക്കില്ല പക്ഷെ ഓരോട മലയാളത്തി നമ്മുടെ ഭാഷൽ തന്നെ നമ്മള് പറയും ഒരു അത് അതുപോലെ ആ് അവക്ക് മനസ്സിലാവോ
ആഹ ആഹ് ഉ ആഹ ശരി ഉമ്മ മാത്രായിരിക്കുമ ഇ്പൊ ഇവിടെല്ലെറ്റ വേറെ സാധനങ്ങളൊക്കെ അവിട തന്നെല്ലേമ്മമ്മ അമ്മ ഉണ്ടോപ്പ ഇവിടെ പണ്ടോ
ആ വേറെപ്പ ഒരിടുത്ത് താമിക്കുന്നത് തറവാടി തൊട്ടടുത്ത തന്നെ
ആഹ ആ് ഉ ഉ അ ശരി ഉം പിന്നെ പിന്നെ ഉ ഇവിടെ ഇരുട്ട് മൂടി ന ണ്ട് മഴന്റെ മഴ പെയ്യുന്നില്ല മഴക്ക് വേണ്ടിട്ട് ഇങ്ങ ഇത്ത മൂടി നൽക്കുന്നത്
ഏ ഇവിടെ നല്ല വെയിന്നാലും
ഏ അത് ശരി ഇവിടെന്ന് ഫുൾ ഇങ്ങനത്തെ നി നി എടുക്ക്‌ങ്ങനെ ചെറുതായിട്ട് പെയ്യൊണുട്ടോ ഭയങ്കര മഴയൊന്നും പെയ്യൂല ചെറുതായ്ട്ടൊന്ന് പെയ്ത് ഒന്ന് ന്നഞ് പോവും പിന്നെ വീണ്ട് ചെറിയൊരു വെളി- ച്ചംഇണ്ടാവും പിന്നെ വീണ്ടും ഇങ്ങൻതന്നെ ഇന്ന് ഫുള്ള് ഇങ്ങനേണ് ഇവ്ടെ വെയ്ലായ്റ്റ്ങ്ങനൊര്ത് ഇണ്ടായ്ട്ടില്ല
ഇന്നലെ വെയ്ല് ഇണ്ടയ്നാ ഇന്നലെ
ഇപ്പ രണ്ട് മൂന്ന് ന്നൂസായിട്ട് ഇങ്ങ് കൊറെഒക്കെ ഇങ്ങനെയൊക്കെന്നെ ഇതിനമ് ഇങ്ങനൊക്കെന്നെണ് വല്ല്യോര് വെയ്ല് വെയ്ലങ്ങനെവരു ഒറപ്പിച്ച് നിക്കാൻ വയ്യ ഇടക്കൊന്ന് മയ പാറ്റും ഉം മയ പെയ്യും ചെറുതായിട്ട് പെയ്യും
ഉ ഇവിടെ പരണ്ടും രണ്ട് മൂന്നീസായിട്ട് ഇവിടെ വെയിൽ പകല് വെയിലാണ് വൈകുംനേരത്തിന് അത്യാവശ്യം പിന്നെ മഴേമ്
പിന്നെ ആഹ ഒണങ്ങിക്കിട്ടൂലേ ഉം പിന്നെ സ്വന്തം വീട്ടിലൊക്കെ പോവരില്ലേ
ആ പിന്നെ കുട്ടേക്ക് ക്ലാസ്സില്ലാത്ത സമയത്ത് പോക്ക്‌ണ്ട്
ഉം ഉം ഉം ഉം ഇനിപ്പ ന്നാളെ ഒയ് വായൊണ്ട് പോവ്ണ്ടാവുലല്ലേ നോമ്പായതുകൊണ്ട്
ഇല്ല ഞാൻ അങ്ങനെ പോയി വരാൻ പറ്റിയസ്ഥലല്ല എന്റെ കൊറച്ച് അയ്മ്പത്താറ് കിലോമീറ്ററൊക്കെ ദൂരാണ് ഉ
അപ്പൊ കൊറച്ച് മ്
ആ അപ്പൊ ആ ഒന്ന് ഒന്നര രണ്ട് മണിക്കൂറൊക്കെ അങ്ങനെ വണ്ടിലിരിക്കണം
ഏഹ് ഐശെര്യാ ഒറ്റക്ക് പോവോ അതോ ഹസ്ബൻഡ് ഇണ്ടാവുമ്പതന്നെ പോവുള്ളു ഒറ്റക്ക് പോവോ മക്കളൊക്കെ കൊണ്ട്
എന്റെ ഇണ്ടാവുമ്പോ ഹസ്ബന്റിന്റെ കൂടെ നമ്മള് വിചാരിച്ചപ്പളൊക്ക പോവാനാവൂലാലോ അങ്ങനാവുമ്പോ ഞാൻ ബസ്സിനം പോവും ലീവുള്ള സമയമാണേ ബസ്സിന് പോവും നാളപ്പ നോമ്പായതോണ്ട് അങ്ങനെ പോവാനാവുല്ല
ഉം നടക്കൂലാലേ ഓക്കെ എന്നാല് പിന്നെ വിളിക്കാം